ഹലോ ആ ചായ കുടിച്ചോ ആ കേൾക്ക്‌ന്നില്ലേ
ആ ഇല്ല കുടിക്കാൻ പോന്നു
ആ എന്താ പരുവാടി കെടക്കേനോ ഇല്ല ചായ കുടിച്ചിട്ടില്ല ഉം എന്തൊക്കെയ വിശേഷം അവടെ മയയൊക്കെയുണ്ടോ
അവിടെ ഇച്ചിരിനുമ്പ് കൊറച്ച് ചാറി ഇപ്പം ആ ഇപ്പൊ നല്ല വെയില് തെളിഞ്ഞീക്കുവ അവടെ മഴയിണ്ടാ
ഇവിടെ അങ്ങനെതെന്നെ ഇത്രേംനേരം ചാറിക്കൊണ്ട് നിന്നിനു ഇപ്പൊ വെയിലറച്ചു
ആ ഫുഡൊക്കെ കഴിച്ചാ
ആഹ് ഫുഡൊക്കെ കഴി ച്ച് ഫുഡൊക്കെ ഉച്ചക്ക് രണ്ട് ണ്ട് മണ്യായായപ്പതന്നെ കയ്ച്ച്
ഉം പിന്നെ
പിന്നെ ഇങ്ങള് കഴിച്ചില്ലേ? ഇന്നന്താ സ്പെഷ്യൽ
അയിന് സ്പെഷ്യലായിട്ടൊന്നും ഇല്ല്യ മീൻകറി ക്കുള്ളൂ. അവിടെന്താ സ്പെഷ്യൽ വല്ലാം ഉണ്ടായിരുന്നോ?
ഇവിടെ സ്പെഷ്യലൊന്നും ഇല്ല. ഇതരെ സ്പെഷ്യലന്നെനു ഇപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞു സ്കൂളൊക്കെ തൊറന്നപ്പളേ. അയിന്റെ ഇതൊക്കെ കഴിഞ്ഞു. അപ്പോ സാധാ ചോറും കൂട്ടാനും അങ്ങനെ ആയി.
ആഹ്
സ്കൂളൊക്കെ തൊറന്നില്ലേ?
ആ ഇല്ല ഞങ്ങൾക്ക് ഇപ്പം വെക്കേഷനാണ്.
എൻ പ്ലസ് വണ്ണ് കഴിഞ്ക്ക് പത്ത് കഴിഞ്ഞ്ക്കാണോ
അല്ലല്ല ഇപ്പൊ ഞാൻ കോളേജിലാണ്.
ആഹ് ആഹ് ഉം എന്നിട്ടും വേറെ എന്ത ഉച്ചക്ക് ഉറങ്ങോ
ഉച്ചക്ക് ഏ ഇല്ല ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഉച്ചക്ക് ഉറങ്ങുമ്പോൾ നമ്മൾ അമിതമായിട്ട് വണ്ണം വെക്കുന്ന്.
ആഹ് ആഹ് ആഹ് അങ്ങനെ പറയുന്ന കേൾക്കാം.
ഉം കേട്ടിട്ടുണ്ട് ഞാൻ
അ എന്നിട്ട് പിന്നെ പുസ്തകങ്ങളൊക്കെ വായിക്കോ?
പുസ്തകങ്ങള് വാ അത്രക്ക് പുസ്തകങ്ങള് വായിക്കത്തില്ല പക്ഷെ ഞാൻ ഫുള്ള് പ്പ ഇവിടെ ഞങ്ങടെ ചെട് ഗാർഡനിങ് ഉണ്ട് ചെടികള് അങ്ങോട്ട് വെറുതെ ഇരിക്കു വുമ്പ അതിന്റെ അടുത്തോട്ട് വത്തേയുള്ളൂ പുസ്തകം വായിക്കാറില്ല
ആഹ് ആഹ്
ഉം
ഉം പിന്നെ എന്തൊക്കെ ചെടികള ള്ളത്
ഇവിടെ റോസ ആഹ് റോസ, മുല്ലപ്പൂ ചെമ്പരത്തി തെറ്റിപ്പൂ അങ്ങനെയൊക്കെയള്ള പൂക്കള്.
ആഹ് ആഹ്
ഉം
ഉം പിന്നെ ടൈം പാസിന് വീട്ടില് ആ വടെ ആ ചെറു കൊറച്ചൊക്കെ ണ്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉ ടൈം പാസിനു വീട്ടില് ടി വി കണ്ടോ
ആഹ് ഉണ്ട്ണ്ട്
ഉം
ടി വി എന്തിനാ ഉം കയ്യില് ഫോണുണ്ടല്ലോ അത്പോരെ ടി വി ഒന്നും ഇപ്പോ ആരും യൂസ് ചെയ്യാറേ ഇല്ല ഫോൺ ഉണ്ടെങ്കിൽ ഉം
ഉപ്പങ്ങനക്കെയാണ് എന്താ വൈകുന്നേരം ചായക്കെന്താ കടി
ചായക്ക് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കടിയൊന്നില്ല രാവിലെ ബ്രേക്ക് ഫാസ്റ്റിന് വല്ലൊ ഉണ്ടാക്കുന്നെങ്കില് അത് ചായയുടെ കൂടെ കഴിക്കും അല്ലാതെ ഒന്നുല്ല ഉം
പിന്നെ വേറെന്തൊക്കെയ നെട്ട്
ഒ നിങ്ങളവിടെ ബുക് ക്ക് വായിക്കാറൊക്കെണ്ടോ
ആഹ് ചെല സമയത്തൊക്കെ
ആഹ്
എപ്പോഴു ഇല്ല ചിലപ്പോളൊക്കെ ബുക്കു വയിക്കു
ആഹ്
ബുക്ക് വഴിക്കുന്നക്ക ഇഷ്ടന്നോ
ആഹ് ചില കഥകളൊക്കെണ്ട് ഇഷ്ടപ്പെട്ടാ പിന്നെ പിന്നെ ഇങ്ങനെ ഒരു കഥകളൊക്കെ ണ്ടല്ലോ ഫോണിൽ തന്നെ പ്രതിലിപിയിലൊക്കെ ഓരോരോ നോവലാളൊക്കെ
ആഹ് ആഹ്
അതൊക്കെ വായിക്കും അങ്ങൻത്തെ കഥകളൊക്കെ അതൊക്കെ ഇഷ്ട
ആഹ്
എന്താ വെക്കേഷൻല് എവിടക്കേലും ട്രിപ്പ് ഒക്കെ പോയിനോ
ആ ഞങ്ങക്കിപ്പം വെക്കേഷൻ ആയതല്ലോ ഉള്ള അതോണ്ട് ഇനി പ്ലാൻ ചെയ്യണം എവിടേലൊക്കെ പോവാനായിട്ട് പക്ഷെ ഇപ്പം കസിൻസിന് ല്ലാവർക്കും സ്കൂളും തുറന്നു പോയി
ആഹ് അതാണ് ങ്ങക്ക് വെകേഷനായിപ്പോ അവർ സ്
ആഹ് സ്കൂള് തുറന്ന ങ്ങനാ
ആഹ്
ഉം നീങ്
അപ്പൊ അങ്ങനെ ക്കേണ് എന്നിട്ട് പിന്നെ വേറെന്തൊക്കെ?
വേറെ കൊച്ചുങ്ങളൊക്കെ സ്കൂള് കഴിഞ്ഞു വന്നാ
ഇല്ല എനിക്ക് ഒരു കു മകളന്നെ ഉള്ളൂ ഒളെ രണ്ടര വയസ്സായിട്ടുള്ളു. പോകാനായിട്ടില്ല
മ്
ആങ്ങളണ്ട് ഓന്പോയിക്ക്ണ് വന്നിട്ടില്ല വരാനായി
ആങ്ങളെയോ
ആഹ്
ഉം
ചെറിയാങ്ങള
ആഹ്
ഓന് രണ്ടാം ക്ലാസ്സിലാ പഠിക്ക്‌ണ
ചേച്ചിയുടെ ആങ്ങള രണ്ടാം ക്ലാസ്സിലോ
ആഹ് ആഹ്
അത്ര ഏജ് ഡിഫ്രറൻസ് ഉണ്ടല്ലേ?
ഓ നല്ലോണം ഇപ്പട് ഇന്ന് ഇന്ന് രാവിലെട്ടോ ഓന്റെ കല്യാണകാര്യോക്കെ ഞങ്ങള് പറഞ്ഞിട്ട് ട്ടൊള്ളേനി ഓന്ക്ക് ഓന് പെണ്ണേട്ടുമ്പോത്തിനു ഞാനൊക്കെ മുതുമുത്തശ്ശി പറഞ്ഞ്കാണ്ട് ങ്ങനെനിക്കേന് ഓനെ കളിയാക്കീനി എ
ഉം അത് ശരിയാ നല്ല ഏജ് ഗ്യാപ്പു പ്പുണ്ട്
ആ മ് പിന്നെ വേറെന്തൊ
വേറെപ്രത്യേകിച്ചൊന്നുല്ല ക്രാഫ്റ്റ വർ ക്കൊക്കെ ചെയ്യാറുണ്ടോ?
ഇങ്ങനെ പഠിക്കണം പക്ഷെ കുട്ടി ചെറുതായത് കാരണേ ഒന്നുമക്കൊരു ഇതില്ല
ആഹ ശരി കൊച്ചുങ്ങളെ നോക്കണം അല്ല കൊച്ചിനെ നോക്കണം
ആ കൊച്ചിനെ നോക്കണം അവളെ അങ്ങനെ നമ്മളെന്തെങ്കിലും ഒരു പണിയെടുക്കുമ്പോഴേക്കും ഓൾ അവിടെ വേറെ
ആ
ഉം വേറെ
വേറെ എന്തൊക്കെ സുഖാണ് കുഴപ്പമില്ല റാഹത്ത് ആൾക്കാണ്ട് പോണ് എന്താ വീട്ടിൽ ചക്കയും മാങ്ങ ഉണ്ടോ
ആ ഉണ്ട് ഉണ്ട് ഇല്ല ഇപ്പൊ മാങ്ങയുടെ ഇതങ്ങ് സീസൺ കഴിഞ്ഞല്ലോ അപ്പൊ മാങ്ങ കുറവാണ് പക്ഷെ ച.. ഇഷ്ടംപോലുണ്ട്
ആ ഞങ്ങക്ക് അങ്ങനെത്തന്നെ മാങ്ങന്റെ സീസൺ കഴിഞ്ഞത കൊണ്ട് മാങ്ങല്ലേ ഇപ്പൊ ചക്കണ്ട്
ഉം
എങ്ങനെയ ചക്കയും മാങ്ങ മാവ.. ക്കെ മറ്റേ മൂന്ന് കൊല്ലം കൂടുമ്പോ കഴക്കുന്ന അങ്ങനത്തെ മരം ഉണ്ടോ
ഇല്ലല്ല ഞങ്ങക്ക് ഈ നാടൻ എല്ലാ വർഷവും കായ്ക്കുന്ന കണക്കുള്ളത
ആ ആ
ഉം
ഉം ചായ കുടിക്കാൻ ഇനിയും ടൈം ആവോ അതോ
ആ ചായ കുടി ഓൻ സ്കൂൾ വിട്ടു വന്നിട്ട് കുടിക്കണം
നിങ്ങളെപ്പഴാ കുളിക്കലേ
ഞങ്ങള് ഇപ്പം ചായ ഇടാൻ പോകുന്നു ഇന്ന് കൊറ താമസിച്ചു പോയി
ആ ആ വീട്ടില് ഗ്യാസൊക്കെ ഉണ്ടോ ഓ അതുകൊണ്ട് പിന്നെ സുഖണ ചായ ഇടാനൊക്കെ അല്ലേ
ഉം പിന്നെ ഇവിടെ ഇഞ്ചക്ഷൻ കുക്കർന്ന് പറഞ്ഞരു സംഭവുണ്ട് കറണ്ട് വഴിയാറിയാല്ലോ അത് ആ അത് അതും ഉണ്ട് ഞങ്ങളൾ ചായ അതിനകത്ത ഇടുന്ന ബാക്കി എല്ലാ കറികളും ഗ്യാസിലെ വെക്കത്തുള്ളൂ
ആ ഗ്യാസ് ഇപ്പൊ കിട്ടാനുണ്ടോ
ആഹാ കൊഴപ്പില്ല ഇവിടെ കുഴപ്പില്ല
ആ ഓ ഇന്നാ ഇവിടെ ഞങ്ങക്കൊക്കെ നാല്പത്തഞ്ച് ദിവസം കയ്യണം ഗ്യാസ് കിട്ടണെങ്കില് ചെയ്ത് നാല്പത്തഞ്ച് ദിവ സം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ.
ഓ ഞങ്ങക്ക് പിന്നെ ഗ്യാസിന്റെ അധികം യൂസ് ഇല്ല ഞ്ഞങ്ങക്ക് ഒരു ഗ്യാസ് രണ്ട് മാസം തുക നിക്കും ഒരു കുറ്റി ഉം അതുകൊണ്ട് വലിയ പ്രശ്ന ഇല്ല
രണ്ട് കുറ്റി ഉണ്ടോ ഗ്യാ സ്?
രണ്ട് കുറ്റിയൊൺ ഇല്ല രണ്ട് കുറ്റിയില്ല.
ഓഹ്.
ഉം
ഉം എന്റെ വീട്ടില് ഗ്യാസൊന്നില്ല്യാട്ടോ ഗ്യാസും കരണ്ടടുപ്പും കാര്യങ്ങളൊന്നുമില്ല. സാധാ വെറകടുപ്പന്നെ.
ആന്നോ അ അതിനാത്താന്നോ ഫുഡൊക്കെ വെക്കുന്നേ?
തന്നെ.
ഓ സമയം എടുക്കത്തില്ലേ ത്
ഇല്ലല്ല രാവിലെ ചായയും കടിയോക്കെ ഉണ്ടാക്കി പിന്നെ ചോറും കുട് ട്ടാനൊക്കെ ചോറണ്ട് ആവുമ്പോയെക്കിനും. കൂട്ടാനുള്ളതൊക്കെ ഇങ്ങട്ട് റെഡിയാക്കി വെ ചാലെ കറിക്കും ഉപ്പേരിക്കും ഉള്ളെ ഒക്കെ റെഡി വെച്ചാല് നമ്മള് ഗ്യാസ് മിൽ ആവണ്ട് പെട്ടെന്ന് പെട്ടന്ന് ആവും. ഗ്യാസ്മല് ആകുമ്പ ഗ്യാസ്മില അല്ലേ? ഉം പിന്നെ എടുക്ക. മറ്റുള്ള പണിയൊക്കെ കയ്യട്ടെ വിചാരിച്ച് കാത്തിരിക്ക. ഇതാവുമ്പോ പിന്നെ അങ്ങന അല്ല അഴക്കള പണിഴിഞ്ഞിട്ടേ മറ്റുള്ള പണിക്ക് നിക്കുള്ളു.
ആഹ് ഈ കരിയോക്കെ പറ്റുമ്പോ പാത്രം കഴിവിയെടുക്കാൻ ഭയങ്കര പാടല്ലേ
അല്ല അത് കുച്ച് വെണ്ണീർ ഇട്ട് കാനണ്ട് കഴകിയാൽ മതി അത് തെറ്റവും നമുക്കതൊ പണിയക്കണംന്ന് തോന്നിയിട്ടില്ല പക്ഷെ ഗ്യാസ്ള്ളലൊക്ക കേൾക്കുമ്പോ ഗ്യാസ് ഇല്ലേ കരണ്ടാടുപ്പില്ലേ വറകടപ്പാണോ അവർക്കൊ ഒരു ഒരു ഇതാണ് ഇന്ന ഇന്നത്തെ കാലത്ത് അങ്ങനെണ്ടോന്ന് ചോദി ക്കും
ആ അതാണ് എനിക്കും അതാ അതിശയം ഗ്യാസില്ലാത്ത വീട് ചുരുക്കമാണ് ഞാൻ കേട്ടിട്ടുള്ളതില്
ആഹ്
ഉം
ഉ അങ്ങനെക്കണ്ട് ശീലായി പോയി
ആ അതാ പണ്ടുട്ടെ എങ്ങനാന്നോ
ഞങ്ങള് വീട് കൂടിയിരുന്നത് മുതലേ ഇ ങ്ങനെതന്നെയാണ് പത്ത് പതിനഞ്ച് വർഷ അമ്പരായി കുടി ഇരുനിട്ട്
ആഹ് ഉം
പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അതൊരു അങ്ങന വിറകടപ്പില ഇണ്ടാക്കണ ഭക്ഷണം അത് വേറരു ടേസ്റ്റ്
ആ പക്ഷെ ഈ ചായൊക്കെ നമ്മള് വിറകടുപ്പിൽ വെക്കുമ്പോഴേ ആ ചാമ്പലിന്റെ അല്ലെങ്കി ഇല്ല അതിന്റെ ചെവയൊക്കെ എനിക്കിഷ്ടല്ല അതില് ഒരു ചവർപ്പ് കാണും ചായയില്
ഇല്ലല്ല കേട്ടോ നല്ലോണം കത്തിച്ചാ മതി എന്നാ പിന്നെ അങ്ങനത്തെ കുഴപ്പൊന്നും ഇല്ല ആര് വരുന്നാലും വിരുന്നേരൊക്കെ വന്നാല എല്ലാർക്കും ഒരു വിരുന്നേരൊക്കെ വരുന്ന സമയത്ത് എല്ലാർക്കും ബുദ്ധിമുട്ടൊക്കെ ഹാങ്ങാ വെച്ച് കത്തിച്ചുണ്ടായി ചായ തളിച്ചിട്ട് വാണ്ടേ പക്ഷേ ഇവിടെ വിരുന്നേം വരുന്ന് മുമ്പ് ഓലെ ഇവിടെ വന്ന് വർത്താനം പറഞ്ഞതിന് ഇവിടെ ചായ റെഡിആയി അതങ്ങനെങ്ങട്ട് ആദ്യം മുതലേ അങ്ങനട്ട് ശീല ശീലായത കൊണ്ടേ
ആഹ്
പിന്നെ
മ റ്റ പിന്നെ വേറെ എന്തൊക്കെയാ അപ്പൊ അങ്ങനെയൊക്കെയണുള്ള വിശേഷങ്ങളൊക്കെ
ഉം ഇങ്ങനെയൊക്കെ പോന്നു ഉം
എന്നാ ശെരി വിളിക്കാം
ആ ഓക്കെ ശരി
ന്നാ ശരി
കോമൺ